അലോ ആ കേൾക്കാണ്ട് ന്നിങ്ങൾ കേൾക്കാണ്ടോ
ആ കേക്കുന്നുണ്ട്
എന്താ വിശേഷം
ഇവിടെ മക്കളൊക്കെ പഠിപ്പിച്ചോണ്ടിരിക്കുവാ
അത് ശെരി മക്കള എത്രേലാ പഠിക്ക്ണത് ട്യൂഷൻ ഇട്ക്ക്ണ്ടോ
ട്യൂഷൻ ഞാൻ തന്നെയാ പഠിപ്പിക്കുന്നത്
ഓ അങ്ങനെല്ലേ കുട്ടികളെ പഠിപ്പിക്കാന്ന് ല്ലേ
ആ
ഓക്കെ മക്കളൊക്കെ എത്രേലാ പഠിക്ക് ണേ
ആ ആദ്യത്താള് തേർഡ് സ്റ്റാൻഡേർഡ് രണ്ടാമത്താള് എൽ കെ ജി
ഓ ചെറിയ കുട്ടികളാണോ എനിക്ക് ഞാൻ പഠിച്ചോണ്ടിരിക്യ ഞാൻ പഠിച്ചോണ്ടിരിക്യ ഞാൻ സ്റ്റുഡന്റാ
ഓ ഓക്കേ ഓക്കേ ഓക്കെ
ഞാന് തേർഡിയറ് പഠിച്ചോണ്ടിരിക്യാ
ഓ ഡിഗ്രിയാ എന്താ ചെയ്യുന്നേ
ഞാന് ഒക്യുപേഷണൽ തെറാപ്പി
ഒക്ക്യുപേഷൻ തെറാപ്പി
കേട്ടിട്ടുണ്ടോ
ഇല്ലല്ല
അതന്ന് വെച്ചാല് നമ്മള്പ്പോ ഫിസിയോതെറാപ്പി പോലെണ് ച്ചാൽ കുറച്ചൊക്കെയാണ് പക്ഷേ കൊറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇണ്ട്
ആഹ്
ഇപ്പൊ എന്നാണ് ഇപ്പൊ ചെറിയ കുട്ടികളാകുമ്പോ പൊ ഡൗൺസിഡ്രാേട്ടീസം ഒക്കെ വന്ന പിള്ളേര്ണ്ടാവ് ല്ല്യേ ജന്മനാസുഖങ്ങളക്കായിട്ട് സെറിബ്രൽ പാലിസ്വക്കെ പോലെ അപ്പൊ അങ്ങനെ വന്ന ആൾക്കാരനെ നമ്മള് ഓക്കെ ആക്കി എടുക്ക എങ്ങനെ അവരെ അവർക്ക് വെച്ചാൽ ഒരു മാനസികായിട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ട്ണ്ടാവും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകള് ഇണ്ടാവും അങ്ങൻത്തെ ആൾക്കാരെ റെഡിയാക്കി ഇട്ക്ക അതുപോലെ ഇപ്പോ ഇപ്പോ നമ്മുടെക്കെ പ്രായത്തിലുള്ളവരൊക്കെണെങ്കിൽ ഈ അസുഖം വെച്ച് മ വളർന്നു വരുന്നവരുണ്ടാവോല്ലോ കൊറെ പിള്ളേര് ഇനിപ്പി ഈ അസുഖംന്നല്ല സ്ട്രോക്ക് സ്പൈനൽ കോഡ് ഇഞ്ചറി ഒക്കെ അങ്ങൻത്തെ വല്ല്യ വല്ല്യഅസുഖങ്ങള് ഇല്ലേ ഹലോ കേൾക്കാല്ലേ ആഹ് ആഹ് പിന്നെ പാർക്കിങ്സം കേട്ടിട്ട്ണ്ടോ അസുഖം
എങ്ങെന്യാ പാർക്ക്-
പാർക്കിൻസൺ അതൊക്കെയന്ന് വെച്ചാല് മരണം ഉറപ്പാണ് അവര്ക്ക് ദൈവത്തിന്റെ അടുത്തുന്ന് വല്ല മിറാക്ക്ളൊക്കെ ഇണ്ടായാ മാത്രം രക്ഷപ്പെടുന്ന ആൾക്കാരാണ് അവരൊക്കെ അപ്പൊ അങ്ങൻത്തെ ആൾക്കാരൊക്കെ ജീവിതത്തിനോട് ഭയങ്കര ഡിപ്രഷൻ ആയിട്ട്ണ്ടാവൂലേ അപ്പൊ അവരെ മനസിക- സമ്മർദം ഒരുപാട് അനുഭവിക്ക്-
അവര് അവര് എന്താണ് അവർക്കുള്ള കുഴപ്പം എന്താണ്
ഈ പാർക്കിൻസൻ ക്കെ വര്യാണ്ന്ന്ണ്ടെങ്കില് അവര്ന്ന് വെച്ചാല് ഇപ്പോഅവരൊരു മെയിൻ കുഴപ്പംന്ന് വെച്ചാല് അവർക്ക് അതൊക്കെ എന്താണ് ഒരു ഇ ഈ പാർക്കിൻസൊക്കെന്ന് വെച്ചാരു വയസ്സായ വര്ന്ന അസുഖങ്ങളാ ഒരു നാൽപ് അമ്പ് അർ അമ്പത് അറ്പത് വയസ് സായതൊട്ടിട്ട് വര്ന്ന അസുഖങ്ങളാണ്ത് ഈ പ്രായായമനുഷ്യ- റ്റമാര്ക്കാവും കടുതല്ണ്ടാവ പ്രത്യേകിച്ചാണ്ങ്ങളെണ് കൂടുതല് ഇത് ബാധിക്ക്യാ
ഓഹ്
അങ്ങനെ ബാധിച്ചാല് അവര്ക്ക് എന്താവും അവർക്ക് എന്താ അവരെ ജീവ് അവര്ക്ക് അവരെ ജീവിതത്തില് കാര്യങ്ങളൊന്നും ചെയ്യാംപറ്റില്ല അവര് ബ്രെയിന് പുട്ടാവും
ഓഹ്
ബ്രെയിന് എഫക്റ്റ് ആയിട്ട് പിന്നെ അവരെ എല്ലാ കാര്യങ്ങളും നേരെചൊവ്വായിരിക്കില്ല ഇപ്പൊ മെയിൻ കാര്യായ്ച്ചയ്ഞ്ഞാഅവര് അവര്ടെ കാല് കയ്യ്ലൊക്കെ പ്രശ്നങ്ങള് ഇണ്ടാവും പിന്നെ നടന്ന് പോകുമ്പഴൊക്കെ അവര് ഇടക്ക് റോഡിന് നടുവില് സ്റ്റെക്കായി നിന്ന് പോകും അവര് പോലും അറിയാതെ
മൊത്തത്തിലൊരു സ്റ്റക്നസ്സ് ആയിരിക്കും അല്ലെ
ആഅ് അവര്ക്ക് ഫുള്ള് സ്റ്റെക്കായി പിന്നെ എപ്പഴും അവരെ കയ്യൊക്കെ വേറ ട്രെമ്മറ് ഇണ്ടാവും നന്നായിട്ട് അവര്ക്ക്
ഓഹ് ഓഹ് ഓഹ്
അങ്ങനെ ഒരുപാട് വളരെ സിവിയറായിട്ട്ള്ള കണ്ടീഷൻ എന്തൊക്കെ അവരൊക്കെ മരിക്കും സ്മരിക്കും അവർക്ക് പ്രത്യേകിച്ച് മെഡിസി പിന്നെ ജീൻ തെറാപ്പി ഒക്കെ ഉണ്ട് അങ്ങനത്തൊക്കെ ചെയ്താൽ രക്ഷപെടുമായിരിക്കും അങ്ങനെയാണ് അവര് അപ്പൊ അവരെ ജീവിതത്തിലേക്ക് നയിക്കാൻ ഒര് ഇതാക്കിയിട്ട് അവരുടെ ജീവിതോ അങ്ങനത്തെ ആൾക്കാര ക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടാനോ ബാത്റൂം പോവാനോ ഒന്നും പറ്റില്ല സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ ആൾക്കാരനെ അതിനൊക്കെ അവർ അവരെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതം അന്നെ ഞങ്ങളുടെ ജോലി അങ്ങനെ പിന്നെ സൈക്കയാട്രി പേഷ്യൻസിനെ നോക്ക പ്രാന്ത ആ പ്രാന്ത് മാത്രമല്ലോ ഒരു സൈക്കാട്ട്ര ഉള്ളത് ഇപ്പൊ ഒരു നമുക്ക് വരുന്ന ഒരു ഡിപ്രഷന ആണെങ്കിലും നമുക്ക് വരുന്ന ഒരു ആൻസൈറ്റി പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ സ്ട്രെസ്സ് കാരണം വരുന്ന ബുദ്ധിമുട്ടുകളൾന്നെ അതൊക്കെ ഓലോ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ ഒരു പ്രാന്ത്ന്ന് കാണാന് മാത്രല്ല സൈക്കാട്രിക് പ്രശ്നം അപ്പൊ അ ങ്ങതൊക്കെ ചികിത്സിച്ച് അവരെ റെഡിയാക്കി എടുക്കാ എന്നതാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നോരോന്നായി ഘട്ടംഘട്ടംയി മാറ്റിണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ റെഡിയാക്കി എട്ക.
ഇത് എത്ര വർഷത്തെ കോഴ്സ് സാണ്
ഇതൊരു നാലര വർഷത്തെ കോഴ്സ്, നാലര വർഷം ഇപ്പൊ ഇപ്പ അത് ഇപ്പള് ഇപ്പത് നാല് വർഷം കോഴ്സും ഒരു വർഷം ഇന്റേൺഷിപ്പ ആയി ഞാന് പഠിക്കാൻ കേറി സമയത്ത്ത് നാല് വർഷത്തെ കോഴ്സും ആറു മാസം ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നള്ളൂ ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ നാല് വർഷം ഒരു കൊല്ലം ഇന്റേൺഷിപ്പ് ഇണ്ട്. അങ്ങനെ നമുക്ക് ഡോക്ടർന്ന് വെക്കാൻ പറ്റും ഒരു ഡോക്ടറാണ് നമ്മള്. നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂ അങ്ങനൊയിട്ട്
അപ്പൊ ഈ കോഴ്സ് പഠിക്കുന്നവർക്കൊക്കെ ഗൾഫിലൊക്കെ നല്ല സ്കോപ്പ് കണോല്ലോ
ആ അത് നല്ല സാലറിണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽലെന്നേ എന്റെ സീനിയേഴ്സ് ഒക്കെ പഠി ച്ചറങ്ങിയ പിള്ളേരൊക്കെ ഇണ്ട്. അപ്പൊ ആ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇപ്പ ഇപ്പ ഇറങ്ങിയത ഒരു ഫ്രഷറിനൊന്നും ഒരിക്കലും ഒരു ഇരുപത്തിരണ്ടിന് മുകളിൽ സാലറി കിട്ടുന്ന ജോബ് കുറവായിരിക്കും, പിന്നെ എം ബി ബി എസ്കാരായിരിക്കും ഒരു നാല്പതിനായിരത്തിനൊക്കെ പ്രഷർയിട്ട് വർക്ക് ചെയ്യണ്ടാവ അവർക്ക്ന്നെപ്പൊ ജോലി കിട്ടണില്ല. ആ സമയത്തോ കിപേഷൻ തറപ്പിക്കാർക്ക് ഇപ്പപ്പോന്താണ് പഠിച്ചിറങ്ങുമ്പോ തന്നെ നാല്പത് പ്ലസ്ണ്ട് അവർക്ക് സാലറി കേരളത്തിൽ തന്നെ.
പ്രഷർന്
ഒരു ഫ്രഷറിന് അപ്പൊ ഗൾഫില് പറയുമ്പോ അതിനേക്കാൾ എന്തായാലും ഉണ്ടാവോല്ലോ. അങ്ങനെണ്ട് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും എല്ലാത്തിനും സാലറി കുറവ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ബാക്കിയുള്ള രാജ്യത്ത്പ്പൊ അതിനേക്കാൾ ഉണ്ടാവും. എന്റെ ഒരു സീനിയർ ഇപ്പോ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. അപ്പത്തിനും പത്ത് എഴുപത് എൺപതിനായിരംണ്ട് സാലറിതന്നെ
ഉം
ചില ജില്ലകളിൽപ്പോ അതിനൊകൾ ഉണ്ടാകും ഓരോ ഹോസ്പിറ്റല ഓരോ ക്ലിനിക്സില് നമ്മള് വർക്കയ്ണഓരോ തെറാപ്പി സെന്റേഴ്സില് ഓരോ രീതിക്കായിരിക്കും നമുക്ക് കിട്ടണ സാലറി
ഇപ്പൊ എങ്ങനെ എക്സാം ക്കെ കഴിഞ്ഞോ?
ഇല്ല എനിക്കൊരു എക്സാം അടുത്ത മാസാ, മൂ മൂന്നാം വർഷത്തെ.
മം
അത് കഴിഞ്ഞാൽ നാലാം വർഷവും പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ആറ് മാസം ഇന്റേൺഷിപ്പ് ഞങ്ങക്ക് ഇയർലി എക്സാം ഒരു ഒരു ഒരു കൊല്ലത്തിലെ അവസാനാണ് എക്സാം ഉള്ളത് ആ വർഷത്തിലൊരിക്കല് സംമല്ല ഞങ്ങക്ക്.
ചേച്ചി എന്തിനാ പഠിച്ചത്.
ഞാൻ ഡിഗ്രിയാ
ഓ എന്തിനാ പഠിച്ചത്.
ഉം ബി എ ഇക്കണോമിക്സ്
ഓ
പിന്നെ വേറെന്തോ വിശേഷം അവിടെ എന്തോ മഴയൊക്കെ ഉണ്ടോ.
പിന്നെ ഇവിടെ മയല്ല ഇവിടെ ഭയങ്കര ചൂടാ.
ഇവിടെ അത്ര ഭയങ്കര ചൂടൊന്നൊന്നും പറയാനില്ല എങ്ങനാ
ഞാൻ തമിഴ്നാട്ടില് പഠിക്കുന്നത്
ഓ ഓ ഓ ഓ അവിടെയാണോ ഇപ്പോ സ്റ്റേ
ആ സ്റ്റേ ആവണാണ് അപ്പൊ ഇവിടെ മഴന്ന് പറയണ സാധനല്ല മഴൊക്കെ കണ്ട കാലം മറന്നു
ആ ആ ഒരിടയ്ക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുനില്ലേ
ഇല്ല പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് കഴിഞ്ഞ മാസമൊക്കെ വെയില കൊണ്ട് അഞ്ചെന്റെ കളിയായിരുന്നു
ഉഹ ഉ
തമിഴ്നാട് എങ്ങനെയ കൊള്ളാവോ ഇഷ്ടായോ
തമിഴ്നാട് ഞങ്ങള് തമിഴ്നാട്ടില് സിറ്റി അറിയാത്തോണ്ട് നല്ല കു ഗ്രാമങ്ങളും ഉണ്ട്
ഉ ഉ ഉ എന്നിരുന്നാലും ഞാൻ പറയുന്നത് ഒരു ഹൈജീനിക്ക ഇല്ല അവർ ഞാൻ നമ്മൾ ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ ത്തേക്ക് ഫുഡായിരുന്നാലും ഒരു ഒരു
ഇങ്ങനെ ഇടപഴകുമ്പോൾ മനസ്സിലാവ ഒരുപാട് നല്ല സംസ്കാരമള്ള നല്ല വൃത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾക്ക് അവരുടെ ഒരു കോലും വസ്ത്രധാരണവും അവരുടെ ആ ഒരു അവരുടെ നമ്മള് ഉം പൊറത്തുന്ന് കണ്ട് നമ്മൾ അങ്ങനെ വിലയിരുത്തുകയാണ് പക്ഷേ ഉള്ളി
അങ്ങനെ അല്ലടാ നമ്മള് ട്രാവൽ ചെയ്യുമ്പോത്തേക്കും ഇപ്പൾ നമുക്ക് ഒരു സ്പോട്ടിൽ പോയി ആ സ്പോട്ടിൽ പോയി ഫുഡ് എടുക്കേണ്ടി വരുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് അതേ സമയം കേരളത്തിലാണെങ്കിൽ ടോയ്ലറ്റ് ആയിരുന്നാലും ഇത് നമ്മുടെ ഒരു എന്താ പറയാ മൊത്തത്തിൽ ഒരു
അത് ശരിയ കൾച്ചർ നല്ല വ്യത്യാസ അവ കാളിച്ച നല്ലവ ഇവരിപ്പോഴും തൊണ്ൂറാം എൺപത് എൺപത് ഏജ്കളിൽ എണിയിച്ചിട്ടില്ല
ഞൻ ഞാൻ അങ്ങത്തെ ഒരു സ്ഥലത്ത് വന്ന് പെട്ടിട്ടുള്ളത് ഇപ്പോഴും പണ്ടത്തെ രു ചിന്താഗതികള് പണ്ടത്തൊരു രീതി പണ്ട സത്യം പറഞ്ഞ ഞാൻ പണ്ടത്തെ കാലത്ത് ജീവിക്കണ മാത്രോണ് ഇവിടെ ഒരു ഏരിയെ കാണുമ്പോ തോന്നിയ അതുകൊണ്ട് നമ്മൾവിടെ ഒരു ജീൻസോ ടോപ്പോോ കുറച്ച് ഭയ കുറച്ച് ലിപ്സ്റ്റിക്കോ ഒക്കെട്ട് പുൊറത്തിറങ്ങി ആൾക്കാര് നമ്മൾ നോക്കണ്ട തോന്നുന്നു നമ്മളിപ്പോ എന്ത ഒരാണ് പെണ്ണ് ഒന്ന് ഒരുമിച്ച് കണ്ടാൽ അവർക്ക് ഭയങ്കര പ്രശ്ന ആയിരിക്കും എന്തിന് നമ്മുടെ നാട്ടിലന്ന് പറയുമ്പോ അതൊക്കെ നോർമലൈ എല്ല ആരും ഒന്നാണ് എല്ലരുംക്കല അങ്ങനെയണ കുറച്ചൂ നമ്മ നല്ല ചിന്താഗതി ഉയർന്നവരാണ് ആഹ ഇതന്ന് പറഞ്ഞ ഒരിക്കലും അങ്ങനെല്ല ഇവർക്ക് ഭയങ്കര ഭയങ്കര പ്രശ്നം ഇവർക്ക് നമ്മളോട് വന്ന് ചോദിക്കും അങ്ങനെ രീതിക്ക അപ്പൊ ഞങ്ങെല്ലാരും പറയും തീരെ ഒരു സദാചാര ചിന്ത ഉണ്ട് ഇവർക്ക്
ഉം ഉം ഉം
അങ്ങനെയൊക്കെ തോന്നലുണ്ട് പിന്നെ പക്ഷേ കുറേ ഭാഗത്ത് നോക്കുമ്പോഴത്തേും ഒരുപാട് നല്ല മനുഷ്യന്മാരുംെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും നല്ല രീതിക്ക് സംസാരിക്കുന്നവരും നമ്മള് കേരളത്തിലുള്ളള്ളവരെ പോലെ ചിന്തിക്ക ചിലപ്പോ കേരളത്തിലേക്കാൾ നന്നായി സംസ്കാരള്ള ആൾക്കാര് ഒരു വിഭാഗത്തില്ണ്ട്
അവിടെ നമുക്കല്ലേ പക്ഷെ ഞാൻ നിക്കണ ഒരു ഏരിയ മൊത്തം പണ്ടത്തെ ഭയങ്കര ചിന്താഗതിയ പണ്ടത്തെ ആ രീതിയിൽ കോണം ചുറ്റി നടക്കാ അതൊക്കെ ഇവിടെണ്ട് ഇപ്പതൊക്കെ കാണാന്ന് പറയുമ്പോ ഭയങ്കര അതിശയാവില്ല്യേ
ഉ
ഞാൻ പെട്ട് ഞാൻ വന്ന് പെട്ടെതൊരു പട്ടിക്കാട്ടിലാണെന്ന് തോന്നും
ആ മെയിൽസ് അങ്ങനെ നടങ്ങുമ്പോത്തേക്ക് ബുദ്ധിമുട്ടാവൂലേ അതൊക്കെ
അത് അതുപോലെ ഇപ്പം വേയ്‌സ് ആണെങ്കിലും നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ ബ്രസ്റ്റ്ന്റെ അവിടക്ക് മാ അത്രങ്ങനെച്ചരിക്ക് സാരി എടുക്കുലെ ആ രീതിൽ ഇവിടെള്ള കൊറെ വയസ്സായ സ്ത്രീകൾ അങ്ങനെയൊക്കെയാ
ആഹ്
അപ്പൊ അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നത് സിനിമയിൽ മാത്രം കണ്ട കാഴ്ചകളാണ് അന്നൊക്കെ
ഉം ഉം ഉം
അതൊക്കെ കാണുമ്പോ ഇനിക്ക് ഭയങ്കര ഇത് തോന്നല്ണ്ട് പിന്നെ ഇവിടെ ഇവിടെ ജീവിച്ചു പോവാ സുഖാ അത്രേ പൈസ ചെലവ് വരില്ല അപ്പൊ ഞാന് വല്ല ചെന്നൈയിലോ, കോയമ്പത്തൂരോ, ബാംഗ്ലൂരൊക്കെ പഠിക്ക ക്യാണെങ്കിൽ ഭയങ്കര പൈസ ചിലവ് വരും. എക്സ്പെൻസ് കൂടുതലാവും ഇവിടെ ഇത്രയും ഒരു പണ്ടത്തെ ഒരു രീതി പണ്ടത്തൊരു കുഗ്രാമായതോണ്ട് ജീവിക്കാനും ഇവിടെ പാടില്ല
മ്
നമുക്ക് എത്ര എത്ര വേണേലും പൈസ ലാഭിച്ച് ജീവിക്ക ഇനിയിപ്പോ ഒന്ന് സിറ്റിലൈഫ് പോണം ന്നുണ്ടെങ്കിൽ കൊറച്ച് ച്ച് കുറച്ച് മുൻ ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ സിറ്റി ലൈഫ് കിട്ടും
ആഹ് ആഹ്
അപ്പൊ പിന്നെ പ്രശ്നം ല്ല്യ
ഉം
അങ്ങനൊക്കെ ആയിട്ട്
പിന്നെ നിങ്ങളെ അവിടെ എങ്ങനെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കോ?
ആഹ കഴിക്കും ഞങ്ങള് സെൽഫ് ആയിട്ടാണ് എല്ലാരും കുക്ക് ചെയ്യാ എന്റെ എന്റെ റൂമില് ഒരു കുട്ടിയാള്ളത് ഞങ്ങളങ്ങനെ ഞങ്ങള് കുക്ക് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണം കുക്കിങ്ങും പഠിപ്പും എല്ലാം കൂടി എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പം
ഹ ആ അഡ്ജസ്റ്റ്ട് ആയി ഓക്കെ ഓക്കെ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ടൈ ആയി ഓക്കെ ശരിയട്ടൊ ഹ ഹ ഹ പരിചയപ്പെട്ടതിന് സന്തോഷം